ഹലോ ആഹ് ഇന്തെക്യാ വർത്താനൊക്കെ എന്താ ഇങ്ങനെ പോണു ആഹ് എന്താന്ന്ട്ട് പണി
പണി ഇതങ്ങനെ കുത്തിര്ക്യാണ് ഉം ഇങ്ങളെ രണ്ടാളിം ഫ്രീയായിട്ട് കെട്ക്കാ
ആഹ് ഇനിപ്പാെ ഫ്രീയല്ലേ ഇപ്പൊ ഒന്നുല്ല ഇഞ്ഞ്പ്പാെ പണികളൊന്നുല്ല ഫുഡ് ഒക്കെ കയിച്ച് ഇങ്ങനെ കെടക്കാ
ഇങ്ങനെ കെയ്ഞ്ഞാൽ
ഉം ഫുഡൈക്കലൊക്കെ കെയ്ഞ്ഞു
ഏഹ് കുട്ടിയോളോ
കുട്ടി ഒന്ന്ണ്ട് രണ്ടര വസ്സായാ ഒര്കുട്ടിണ്ട് ഓനാെറങ്ങി
ആഹ് അട്ത്താളെ
അസ്സ് കടേപൊയ്ക്ക്ണ്
ആഹ്
ഉം ബാർബറാണ്
ആഹ് ഓന്ഇപ്പതന്നെ നീക്കൊ ഞങ്ങ ഇന്റത് ഇവ്ടെ നാട്ടിലാണ് തേപ്പ് ഉം സെൻട്രിങ്ങിന്റെക്കെ പണി ഉം
തിഞ്ഞ്പ്പാെ നീച്ചൂല അഞ്ഞ് ഇൻഷാ അള്ളാ നേരംവെള്ത്ത്ട്ട് ഓന് ഉച്ചക്ക് ഒറങ്ങാത്തോണ്ടേ നേര്ത്തെ ഒറങ്ങും ചെയ്ത് ഉം
ഉം ഇങ്ങളെന്നെള്ളാേ
ഇല്ല ഇമ്മിം ഇപ്പിംമൂത്തച്ചനൊക്കെ ഇണ്ട്
ആഹ് ഐന്പ്പ കെട്ന്നാ ഭർത്താവ് വെരുമ്പത്തിന് കെട്ന്നാ
ഉം അല്ലേ വെറ്തെ ഫോണ്ല് ഇങ്ങനെ കൾച്ചർക്കുഞ്ഞ് വെരാേളം അത് ഒറക്കം വെരൂല വേറെ കാര്യം നിസ്കാരം കെയ്ഞ്ഞ്ട്ടില്ല ഞാ ഓനാെർക്കട്ടെ വിചാര്ച് ഇന്ന്ട്ടെ ഇങ്ങനെ പിരാന്താട്ടി ഇര്ക്കേന് അപ്പൊ ഒറക്കം വന്ന്ട്ടില്ലങ്ങനെ പിരാന്താ ആഹ് ഓനെ ഒർക്കീല് പിന്നെ വാക്കില്ലൈന് നോക്കിയാ പിന്നത് സമാധാൻത്തില് ഇരിക്കാലോ
അവൻക്ക് എത്രായി പ്രായം
ഓന് രണ്ടരൈറ്റൊള്ളേ
ആഹ് ആഹ് ആഹ് അവരുട്ടി എന്നെ ഒള്ളല്ലേ
ഒരുട്ടിയാെള്ളു
ആ ഇക്ക് മൂന്നാള്ണ്ടേ
ആഹ് വെല്ലൂട്ട്യോളാ
ഓ ഒരാള് എട്ടിലാണ് വല്യ കുട്ട്യേള് ആഹ് ഒരാള് നാൽല് ഒന്നിന് ഒര് വയസ്സ്
എങ്ങ്
നാം
ഉം മറ്റോര് എന്തേ റ്റങ്ങളെക്കെ എന്തേ
അവര് രണ്ടാളതാ അവ്ടെ പഠിക്ക്ണ് ഉം പിന്നെ ടി വി യാണ് ണ്ട് പഠിക്ക്ണ്ട് പലേതും ചെറ്ത് അങ്ങട് ഇന്റെ മൂത്തച്ഛന്റെ വീട്ടീക്ക് തറവാട്ടീക്ക് പൈക്ക്ണ് ഓ ഐന് അങ്ങവടെ വെല്ലാർ കെല്ല ഇഷ്ടാണ് അപ്പൊ ഓന് മഗ്‌രിബ് വാങ്കാെട്ക്കാ നേരാവുമ്പാെ ഓനെ കൊണ്ടാേവും അണ്ട് അതാേണ്ട് ഞാംഫ്രീയായിരിക്ക ഇഞ്ഞാെര്പത്ത്മണി ആഹ് പയ്നൊന്ന് മണിയാവും ഐന കൊൻരാൻ ആഹ് ഇപടെ അട്തന്നെ തൊട്ടട്ത്തെന്നേണ് ഓനെ അങ്ങട് അവനെ മൂത്തച്ചൻകാെക്കെ നല്ല ഇഷ്ടാണേ മൂത്തച്ചിക്കൊക്കേയ് ഏഹ് കുട്ട്യോളെക്കെ ഉണ്ടള്ളു വല്യ കുട്ട്യേളയ്ക്ക്ണ് ഇപ്പ ചെറിയ കുട്ടിയായപ്പളേ നല്ല ഇഷ്ടാണ് ഓൽക്ക് അവടീം നല്ല ഇഷ്ടാണ് ഇനി പത്ത് പൈനൊന്ന് മണിയാവും ഇങ്ങട് വെരാന്
ഏഹ് ഇങ്ങളെ കിട്ടണന്നൊന്നുല്ലലേ
ഇല്യ അങ്ങനൊന്നുല്യ അവൻക്ക് അവന് എല്ലാരെകൂടിം പോകും ഉം
ആഹ് അങ്ങനെ അതെല്ലാ അപ്പങ്ങള് തറവാട്ട്ന്ന് പോന്ന്ട്ട്ണ്ടാവുംല്ലേ തറവാട്ടിലാരാ ഉള്ളെ
തറവാട്ടില് തറവാട്ടിലാണ് ഞങ്ങള് വീട് വച്ചിരിക്കുന്നത് ഇമ്മക്കെ മൂത്തച്ഛന്റെ വീട്ടിലാണ്
ആഹ് അവിടെ ഇങ്ങനെ പൊളിച്ചു കെട്ടിയതാണോ
ആഹ് തറവാട് പൊളിച്ചിട്ട് ഞങ്ങള് കെട്ടിയതാ ഉം ഉം
ഉം എന്ന-
പിന്ന എന്താല ഏ
മൂത്തച്ഛനെയൊക്കെ അപ്പറത്ത് തന്നെ കേറ്റിയക്കൂ അപ്പൊ-
മൂത്തച്ചനെ അപ്പറത് തന്നെയാ കെറ്റിയേക്കണത്
ആഹ് ഒരു മുത്തച്ചനെ ഉള്ളൂ
അല്ല രണ്ടെണ്ണം ഇണ്ട്
ഏയ് ഒരാള് എവിടെയാ അപ്പൊ
ഒരാള് കൊറച്ച് അപ്പറത്ത് തന്നെയാണ് വീട് വെച്ചിരിക്കണേ പിന്നെ ഒരു ഇളയച്ഛൻ ഉണ്ട് അല്ല ഒരുമിച്ച് - ഒരുമിച്ചല്ല ഒക്കെ വേറെ വേറെ എടുത്തടുത്ത് തന്നെയാണ് വീട് ഉള്ളത്
ആഹ് ആഹ് അതുകൊണ്ട് സുഖ സുഖുംമാണ് എടങ്ങയറും കഞ്ഞ മാതിക്കാ ണ് ല്ല
അങ്ങനൊക്കെ ഇന്ന് എന്താ സ്പെഷ്യല്
സ്പെഷ്യല് ഇന്ന് ബീഫുണ്ട് കറി രാവിലെ ആ പൂരി ഉണ്ടാക്കി അപ്പൊ അയ്ക്ക് മറ്റേതുണ്ടല്ലോ ഷുഗർ ഇണ്ടാവാക്കുമല്ലോ
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇണ്ടാക്കിയ അപ്പൊ ഉച്ചക്കും അത് തന്നെ കൂട്ടി -ഇനി വൈകുന്നേരത്ത് എന്താ ഉണ്ടാക്കണോന്ന് വിചാരിച്ച് നിക്ക്‌വ അതാ അഡ്ജസ്റ്റ് ചെയ്തോ ഓവേ ഓന് - ഞാന് ഞാന് ഇന്ന് ചോറ് തിന്നിട്ടില്ല ഞാന് ഇങ്ങനെ ഡയറ്റിങ് ആയതൊകൊണ്ടേ എന്തെിങ്കിലും ഗോ പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നും അപ്പം കുട്ടി- കൊടുത്തപ്പോ ഇല്ല അട ഉണ്ടാക്കിയാണ് ഞാന് അങ്ങട് തിന്ന്
ഏ എന്റെ തരി നല്ല കൂടുതല ല്ലാ
തടി ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വര്ക
ന്റെരാ യി ടിച്ചൂടന്നാ രാത്രി രാവിലെ നല്ല വിശപ്പ് ഉണ്ടാവും കേട്ടോ രാവിലെ കുടിച്ചാല്
ആഹ് ശെ ഓരോ ദിവസം ഓരോന്നങ്ങനെ മാറിക്കാണ്ട്
ആഹ്
അങ്ങനെതാക്കും ഡെയിലി ഒന്ന് തന്നെ ആകുമ്പേ നമുക്കൊരു മടുപ്പല്ലേ
മടുപ്പുണ്ടാവും രാ യി കുടിച്ചിട്ടുണ്ടെങ്കി രാത്രി ഉറങ്ങൂല വെശ്ക്കു വേഗം
ഏ ഏ നിക്ക് വല്ലാതെ അതിനോട് ഒന്നും താല്പര്യം ഇല്ല അത് അടയൊക്കെ ഉണ്ടാക്കി തിന്നും അതെനിക്ക്‌ ഇഷ്ടണ് തേങ്ങക്കെയിട്ടിട്ട് അങ്ങനെ ആ-
പല അസുഖങ്ങൾക്കും ഭേദം കിട്ടും പറഞ്ഞേക്കാം
ആഹ് ആഹ് അയിന് എന്താറിയോ ഇൻക്ക് അത് കുടിക്കുമ്പോ എനക്ക് പാല് വെണം അ അല്ലാതെ എനിക്ക് അത് കുടി- ക്കാൻ കഴിയൂല
കഴൂലെ ഞാൻ എന്താവെച്ചാ പത്ത് മണിക്ക് ഉണ്ടാക്കും അത് എന്നിട്ട് ഇങ്ങനെ കുടിക്കും
ഏ പക്ഷെ അങ്ങോട്ട് അടെ അങ്ങനെ എന്തെലും പു- ട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാണെങ്കി ഞാൻ തിന്നും അല്ലെങ്കിൽ അല്ലെങ്കി എക്ക്തില്ല പിന്നെ നമ്മള് ഡയറ്റിങ്ങക്കെ ആകുമ്പോ നമ്മള് നേരത്തെ ഫുഡ് കഴിക്കണമല്ലേ എട്ട് മണിന്റെ മുന്നെ ഫുഡ് കഴിക്കണം അ അപ്പൊ പിന്നെ അതാണ് കഴിച്ചു പിന്നെ ഓല് വന്നാ പിന്നെ അവക്ക് ഫുഡ് എടുത്ത് കൊടുക്കലും അങ്ങനെയൊക്കെ ആവുമ്പ പിന്നെ നമ്മള് തട- ക്കുമ്പോെതന്നെ എന്തായാലും വെ ശക്കണല്ലോ
ആഹ് വെശക്കണം ഞങ്ങള് പത്ത് മണിയൊക്കെ ആകും കഴിക്കാന്
ആഹ് ഞാനും അതങ്ങനെ തന്നെനു ഓര് എത്തീയ ശേഷം അങ്ങനെ കാത്ത്ക്കും പിന്നെ ഓല് വരുമ്പോ പിന്നെ വിശപ്പക്കണമാറും ചിലപ്പോ പണില്ല ദിവ സങ്ങളിലെ നേരം വൈകുവേ അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ പൈച്ചിക്കണം
ആഹ് അത് ശെരിയാണ് ചിലപ്പോ നേരം വെളുക്കുമ്പോ മുടിവെട്ട് മുടിവെട്ടുംമ്പോഴല്ല ബാർ പറയ് അപ്പൊ ഇങ്ങനെ ആൾക്കാര് വരനേന്ന്
ആഹ് അപ്പൊ രാത്രിയത് ഓരോരുത്തർക്ക് രാത്രിയാണല്ലോ ഫ്രീയാവ അപ്പോല് അങ്ങനെ വരും
പെരുന്നാള് അവസരക്കായാല് നേരം വൈകൂലേ വരാന്
പെരുന്നാളാവുമ്പൊ തലേന്ന് ചിലപ്പോം നേരം വെളുക്കോളം ചിലപ്പോ പണി ഉണ്ടാവും കാക്കു എന്താക്കും ചെലപ്പോ കൊറ ഉച്ചയായതുകൊണ്ട് എന്താ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവുംമ്പോത്തിന് ഷട്ടർ താഴ്ത്തിടും എന്നട്ട് ഇല്ലോല മാത്രം അങ്ങനെ വെട്ടും മറ്റേത് നേരം വെളുക്കോളാം നിക്കണ്ടേ കാലും വേദനിച്ചും ഒരു മന്ത് തലവേദന ആഹ് അവടെ അടുത്തുതന്നെയാ ഇവിടന്ന് ഒരു അഞ്ച് മിനിറ്റ് പോയാ മതി
അപ്പൊ ആരാണ് അയിന്റെ കൂടെ വേറെ ആളില്ലേ വെട്ടാന്
ആഹ് കൂടെ വേറെ ആളുണ്ട് അല്ല ഇപ്പൊ കൊറ രണ്ടു വർഷംക്കെ ആയിട്ട് ഒരാളുണ്ട് ക്ഷെ ന്നാലും പെരുന്നാളൊക്കെ ആവുമ്പളേ മെച്ചേണ്ട് ച്ചാല് മെച്ചവില്ലായിക ഒന്നൂല്ല പക്ഷെ അമ്മക്ക് കടം ഉണ്ടായതൊണ്ടെ കടം കാരണം ഫുള്ള് പൈസ അയിക്കല്ലേ പോണത് പിന്നെ ആഹ് ഒരു ബുദ്ധിമുട്ട് അതില്ലെങ്കി നമ്മൾ നല്ല രീതിക്ക് പോയി കടം ഉണ്ടായത് കൊണ്ടാണ് കല്യാണത്തിനും പിന്നെ ആ കടയിടാനും വീട് പണിക്കുംക്കെ പാടങ്ങനെ ലോണൊക്കെ എടുത്തില്ലെ ഇങ്ങനെ കടവുണ്ടായി ഇനിയിപ്പോ അത് ഒരു ഭാഗത്ത് കൂടെ വീട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കണ്ട് ഉം ഉം എന്നിട്ട് എന്താണ് ആഹ് ഞങ്ങളെ കല്യാണത്തിന്ടുത്തേയിനി പിന്നെ പെങ്ങളെ കെട്ടിച്ച് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഉം
എങ്ങനെ പോണു എന്നിട്ട് ഹലോ ഇങ്ങനെ പോണണ്ട് അറിയാ
എന്താ കൊയപ്പൊന്നൂല്ല അൽഹംദുലില്ല സുഖായിട്ട് അങ്ങനെ പോവണ്ട് നിങ്ങൾക്ക്ന്താന്നിട്ട് ഫുഡ്‌ഒക്കെ സ്പെഷ്യല് ഉണ്ടോ ഞായറാഴ്ചയായതോണ്ട് സ്പെഷ്യലുണ്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ചോയിച്ചയാ
അല്ലല്ല സ്പെഷ്യല് ഒന്നുല്ല്യ സാദാ ചോറ് പച്ച കറി മുരുങ്ങക്കായ കറി മത്തിപൊരിച്ചത്, വഴുതനങ്ങ ഉപ്പേരി അതൊക്കെ തന്നെ
ഏഹ് എന്ത് മുരങ്ങകായ മാത്രോ അതോ അങ്ങനെ തേങ്ങരച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവുംലെ ആഹ് ആഹ്
ആഹ് അതും കൂടെ ഇടും
ഉം നിങ്ങള് അവിടൊക്കെ നല്ലോണം ഉണ്ടോ ചക്ക
ഇല്ല്യ അയൽവാസികോളൊക്കെണ്ട്. ഞങ്ങളെ വീട്ടിലൊന്നുല്ല അൽവാസികളോഡ്ന്നൊക്കെ എങ്ങനെ കിട്ടും. ആഹ്
ഇപ്പൊ അതിന്റെ സീസ്
ഇങ്ങളെ പെരേൽ ഇല്ലേ ചക്ക
ഇവിടെ ഇവിടെ ചക്കയില്ല ഇല്ലില്ല ഇവിടെ ച ഇല്ല, മറ്റേ വിയറ്റ്നാമിന്റെ അതൊക്കെ വെച്ചിക്ക്ണ്, ഇതുവരെ കഴ്ച്ചിട്ടൊന്നുമില്ല ഓല് പത്തുമാസം കൊണ്ടൊക്കെ കായ്ച്ചും എന്നൊക്കെ പറഞ്ഞാണ്ട് തെരും നമ്മുക്ക് പെരേൽ എത്തുമ്പോ ചിലപ്പോ ഉണ്ടാവൂല
ഏഹ് ഉപ്പേരിഒക്കെ വെക്കുംലെ, ഏഹ്
ഏഹ് മൂത്തച്ഛന് ഇങ്ങനെ ഓരോ സ്ഥലത്തിന്ന് കൊണ്ടരുമ്പോളെ ഇങ്ങനെ ഇമ്മാക്ക് ഇഷ്ട്ടാണ് ചക്ക കൂട്ടാന്ന്ന് പറഞ്ഞ, കൊണ്ട് വന്ന അപ്പൊതന്നെയങ്ങ് ശരിയാക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കൂല്ല എളുപ്പങ്ങട് ശരിയാക്കിയങ്ങ് വെക്കും അല്ലെങ്കിൽ ക്കാൻകഴഞ്ഞിട്ടില്ലെങ്കില് അപ്പൊ മുറിച്ച്കാണ്ട് ഫ്രിഡ്ജിങ്ങ് വെക്കും. എന്ന പിന്നെ പിറ്റേന്നാണെങ്കിലും ഉണ്ടാക്കാലോ പോവ് തന്നില്ലാത്ത ഇ അങ്ങനെണങ്കി, ഇച്ച്ആണങ്കി പോത്തത് തിന്നാനാണ് ഇഷ്ടം. ആ എനിക്ക് ആ അങ്ങനെ പുളിപ്പുണ്ടാവല്ലോ പുളി
ആഹ്
അങ്ങനെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ് പഴുത്തത് പോലത്തെ ഉപ്പേരി വെച്ചാ നല്ല ടേസ്റ്റാണെ
ആ പക്ഷെ ചില ചക്കകളാണ് എനിക്ക് ഇഷ്ടം അത് രാത്രി രാത്രി ഇങ്ങനെ നിക്ക്ണതൊന്നും എനിക്ക് ഇഷ്ടല്ല. ഉച്ചകൊക്കെ കിട്ടുമ്പേ ഒരു ചൂടോടെ കിട്ട്മ്പോ നല്ല ടേസ്റ്റ് രാത്രിയെന്തായാലും നിക്ക് പൊതുവേ വിഷപ്പുണ്ടാവൂല്ല. പിന്നെ എന്തേലൊക്കെ തിന്നണ്ടെ വിചാരിച്ചിട്ടങ്ങ്ട് തിന്നും.
ആഹ് അതന്നെ
പട്ടിണി കിടന്നിട്ടും കാര്യമല്ല. കൊറെേ പട്ടിണിയൊക്കെ കിടന്ന് നോക്കിയതാണ് എന്നിട്ടൊന്നും കൊറീണില്ല ആ ഇല്ല, തീറ്റ ഒക്കെ കൊറച്ചു
അതെന്താണാവോലെ
അത് എന്താ വെച്ചാ ഞാൻ ആദ്യന്നും വല്ലാതെ തടിയൊന്നും ഇല്ലായിനി പിന്നെ പ്രസവത്തിൽ അങ്ങനെ വയറ്റിൽ ഉണ്ടായപ്പോ അങ്ങനെയങ്ങ് ആ തടിയങ്ങ് കൂടി പിന്നെ അങ്ങട് പോയിട്ടൂല്ല
തടി കുറക്കാനൊക്കെ മരുന്ന് കുടിചുകൂടെ
ഏ ഇല്ല തടി തടി വെക്കാനൊന്നും ഒന്നും കുടിച്ചിട്ടില്ല എനിക്ക് തടി വേണ്ടന്നുള്ള ഇതിലാണ്, ആദ്യം മുതലേ അങ്ങനെയാണ് പക്ഷെ ഇന്റെ ഇമ്മേം, ഇമ്മന്റെ
മാറാൻ പണിയാണ്, തടി പോവൂല പിന്നെ ഉണ്ടായാൽ
ആഹ് ഇന്റെ ഇമ്മീമ് ഇമ്മാന്റെ ഇമ്മീമ് ഉമ്മാന്റെപ്പിമ് അങ്ങളാരൊക്കെ ഒക്കെ നല്ലതടിഉള്ളോരാ അപ്പൊ എനിക്ക് ആ പാരമ്പര്യതടി കിട്ടിയതാ തോന്നുന്നു.
ആഹ അപ്പ പിന്നെ ഉണ്ടാവും, പിന്നെ എന്ത് പറഞ്ഞിട്ടും എന്ത് എന്ത് ചെയ്തിട്ടും കാര്യല്ല ആ തടി നിക്കും
ഉം അതങ്ങ് പോയി അങ്ങട് കിട്ടിണില്ല, കൊറേ ഗതികെട്ടിക്ക്ണ് മനുഷ്യൻ
പട്ടിിന ഇടുന്നിട്ടൊന്നും കാര്യ ഇില്ല അങ്ങനെ പാരമ്പര്യത്തടി ആണെങ്കി പിന്നെത് പോവല
ആഹ്
നമ്മള് പട്ടിണ വരന്ന വേറെ അസുഖങ്ങ പിന്നെ വരും. അതാണ് വേറെ അസുഖങ്ങ വരല
ആഹ അൾസറൊക്കെ വര ഇപ്പൊ കൊറ ആ അങ്ങനെ മരണങ്ങള്ൾ കട്ടിട്ടില്ലേ ഉ ആ എന്നാ ഓ ക്കെ എന്നാല്
ക്കെ ഓക്കെ ഉ